കേൾക്ക്ണില്ലെ? എന്തൊക്കെ സുകായിരിക്കുന്നോ?
അതേ സുഖമായിട്ടിരിക്കുന്നു അവിടെ എങ്ങനാ?
ക്കണ്ടോടെ.
സുഖമാണ് മഴയങ്ങോട്ട്. കഴിഞ്ഞ് ഇനി അടുത്ത മഴക്കുള്ള കോളൊക്കെ ഉണ്ട് ആ ആ. അതെ അതെ അടുത്ത മഴക്കുള്ള കോളായി. അതെയോ ആഹ്. ഇപ്പൊ ഒരു കൂട്ടുകാരി ഇപ്പൊ ഒരു കൂട്ടുകാരി. അതെ ഇപ്പൊ ഒരു കൂട്ടുകാരി അങ്ങോട്ട് വിളിച്ചു വെച്ചതേ ഉള്ളു ആ ആ.
ആണോ. സുഹ് സുഹൃത്തുക്കളു ണ്ടോ?
ആ അതെ അതെ നമ്മുടെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരി.
ആണല്ലേ ഹ്.
ആഹ്. എങ്ങനെ അവിടെ നമുക്കന്ന് വെച്ചാ കൂട്ടന്ന് വെച്ചാ സൗ ആ പറയട്ടോ ആഹ് ആഹ.
ആ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്ട്ടാ കാരണം നമ്മള് നമ്മള്. കല്യാണം കയിഞ്ഞിട്ട് വീട്ടിരിക്കുമ്പോ നമുക്ക് ഇതുപോലുള്ള സുഹൃത്തുക്കളൊക്കെയാണ് നമുക്കുള്ളൊരു ബന്ധന്ന് പറയാന്.
അതെ തീർച്ചയായി
നമ്മള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ് തുറന്ന് നമുക്കെന്തങ്കിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ മാനസികമായിട്ടന്തെ സമ്മർദ്ദക്കെ ഇണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇ സൗഹൃദ ട്ട്ണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് അത്രയും നമുക്ക് നമ്മള അത്രയും അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് വിളിച്ച് നമുക്ക് മനസ്സ് തുറന്നൊക്കെ സംസാരിക്കുമ്പോ നമക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് ഹ് കൊർ
അതെ.
നമുക്കോരല്പം ആശ്വാസം കിട്ടുംല്ലെ സൗഹൃദം എന്ന് വെച്ചാ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നര പിന്നെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മെ നല്ല വഴിയിലേക്ക് നയിക്കുകയും പിന്നെ ചീത്ത വഴിയിലേക്ക് നയിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലയോ
ആഹ അതെ നമ്മളെന്താ പറയാ എം പിന്തുണ ലഭിക്കുന്നത് നമുക്ക് നമ്മൾ സഹോദര സുഹൃത്തുക്കൾ നമ്മൾ പരാജയപ്പെടും സംഭവം നമ്മളെ നമുക്കൊന്ന് ഒര് നമ്മളൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ചേർ ത് പിടിക്കാനും നമുക്കോര് കൂടുതൽ സന്തോഷോക്കെ തര് തന്ന് നമ്മള ഒരു ഇതിൽ ഇതാക്കാനൊക്കെ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിലിൽ അത് നല്ലതാണ്
അതെ അതെ
എന്താണെിലും നമുക്ക്പ്പോ നമ്മള് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മള് വീട്ടുകാരോട് പറയാൻ പറ്റില്ല അതേപോലെ നമുക്ക് നമ്മടെ ഭർത്താക്കന്മാരോട് പറഞ്ഞ പറയാൻ പറ്റിക്കോള്ളന്നില്ല ഇതിന്റെ ഒക്കെ സ്ഥാനത്ത് നമുക്ക് നല്ല സുഹൃത്ത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ വിഷമങ്ങളായാലും എങ്കട്ടും സന്തോഷം ഷയാലും എന്തായാലും നമുക്ക് തുറന്ന് പറയാം
അതെ ശരിയാ
എനിക്ക് തോന്നാൽ എനിക്ക് തന്ന ഒരുപാ സഹത്തുളെ കൊണ്ട് നടക്കുന്നരാളാണ്ട്ട്ടാ അപ്പോ എനിക്ക് നമുക്കിപ്പോ നമുക്ക് എന്തെങ്കിലൊക്കെ പൈസന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കില് നമുക്കിപ്പ പുറത്ത ഒരാളോട് ചോദിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ അപ്പൊ നമുക്ക് അത്രയും അടുപ്പുള്ളെ
സുഹൃത്ത് കുറച്ചൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ നമുക്ക് അവരോട് ധൈര്യായിട്ട് പറയ പിന്നെ നമുക്ക് ആ നമ്മുടെ കുടുംബത്തിലുള്ളവരെ എന്തെങ്കിലും അവർക്കൊരിതുണ്ടാവും നമുക്ക് തന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് ചോദിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടാവും അവരെ വിചാരിക്ക. നമ്മള് ചോദിച്ചാൽ എന്ത് വിചാരിക്കുന്നൊക്കെ പക്ഷെ നമ്മ സുഹൃത് ത്തക്കളെടീൽ നമുക്ക് അങ്ങനൊരിതില്ല.
അതെ, പറയാം. ഇപ്പത്തെ ആ ഇയാള് പറഞ്ഞതുപോലെ എനിക്കും ഉണ്ട് അ ആ ആ എനിക്കും ഒരു സുഹൃത്തുണ്ട്. ഒരു ഒരു സ്വന്തം കൂട്ടുകാരി എത്ര അമ്മളെ അമ്മടെ ആവശ്യത്തിന് പത്ത് പൈസ ചോദിക്കുവാണെ അവ അന്നേരേ തരും. ഇങ്ങട്ടൊന്ന് പ അമ്മ അമ്മടെ കയ്യി പക്ഷെ കാണത്തില്ലായിരിക്കും അവക്ക് കൊടുക്കാന്, നമ്മുക്ക് കൊടു നമ്മക്ക് തരും. അപ്പൊ അതാണൊരാത്മ സുഹൃത്തെന്ന് പറയുന്നേ. താനീ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ബന്ധുക്കളോട് ചോദിക്കാൻ ബുദ്ധിമുട്ട് ട്ടായിരിക്കും, പക്ഷെ നമുക്ക് ഒരു സുഹൃത്തുണ്ടെങ്കി അവരോട് ചോദിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല. ഒന്നി കിട്ടും അല്ലെങ്കി ഇല്ല. ഒര് വിശ്വാസം അല്ലെ?
അതെ, ഇനിയിപ്പോ നമുക്ക്പ്പോ സുഹൃ നമ്മളിപ്പൊ എന്നും വിളിക്കണംന്നില്ല, എന്നുംനമ്മള് സംസാരിക്കണം എന്നൊന്നുല്ല പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് അവര് നമ്മളെ കൂടെ ഇണ്ടാവും. നമ്മൾ വർഷങ്ങളോളം മിണ്ടാതിരിക്യ നമുക്ക് കാണോന്നൂല്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ചെലപ്പോ നമുക്ക് വിളിച്ചാൽ നമ്മൾ അത്രയും നമുക്ക് ഓടിയെത്തുന്ന ചെലപ്പോ എത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും
ഉണ്ടാവും.
ലെ ഇനി സൗ മുതല് സൗഹൃദത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് അപകട കൊണ്ട് ചാടിക്കുന്ന സുഹൃത്തുക്കളുണ്ട്.
അതെ അങ്ങനെയുള്ളവരുണ്ട് അതെ. അതാ ഞാൻ പറഞ്ഞെ ചീത്ത വഴിയിലേക്കും നല്ല ഇതിലേക്കുഏ
അതെ, നല്ല സുഹൃത് അതെ നല്ല സുഹൃത്താണെങ്കിൽ ഒരേ ഒരെണ്ണം മതി.
ഓ
ആം
അതുപോലെ തന്നെ നമുക്ക്, മാനസിക ബുദ്ധിമുട്ടൊക്കെണ്ടെങ്കില് നമുക്ക് നമ്മളെ നമ്മള് തിന്നുമ്പോ എന്നെക്കെ സംബന്ധിച്ച്, ഞാനിങ്ങനെ ഒരു പൊറത്തൊന്നും പോയി ജോലിക്കൊന്നും പോവാത്തൊരാളാണ് എനിക്ക് വീടിന്റുള്ളില് ഞാനും ഭക്ഷണംണ്ടാക്കി മക്കളെ നോക്കിരിക്കുന്ന ഒരാളാണ് അപ്പോ ഉണ്ട് ട്ടോ അപ്പൊ ഞാന് ഒരുവിധം ഇങ്ങനെ എന്തെങ്കിലൊക്കെ പാ പാചക ചെയ്യാണെങ്കിൽ വിളിച്ചിട്ടൊക്കെങ്ങനെ സംസാരിച്ചോണ്ട് പാചകം ചെയ്യാന് എനിക്ക് അതൊക്കെ ഇഷ്ടാണ് അ പ്പൊ നമുക്ക് ആ ഒന്നും പാചകം ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അതിന്റെ നമുക്ക് തൊരു രസായിട്ട് നമ്മള് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മള് റ്റക്കാണെന്ന്ല്ലെ തോന്നലില്ല ഒരു ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ എനിക്കറിയാറില്ല. ഞാനങ്ങനെ എന്റെ സൗഹൃദങ്ങൾ കൊണ്ട് നടക്കാൻ ഇഷ്ടള്ളൊരാളാണ് ഞാൻ.
അതെ ആ ഹാ ഹാ. ഇയാളീ പറഞ്ഞതുപോലെ ഞാനും ഇതു പേരാണ്, പുറത്തൊന്നും ജോലി ചെയ്യാൻ പോകാത്തൊരു വ്യക്തി ക്തിയാണ്. അകത്ത് അടുക്കളയ്ക്കകത്തുള്ള ഭരണവാ. മക്കളെ നോക്കലും, ഭർത്താവിന്റെ കാര്യം നോക്കലാ. അതുപോലെ ഞാനും ഇതുപോ എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാരോട് വിളിച്ചു ചോദിക്കും പറഞ്ഞു തരും അത് നമ്മ നല്ല ഒരു ഇതല്ലേ സുഹൃത് ബന്ധംന്ന് പറയുന്നേ പിന്നെ നം എന്റെ കൂടെ പഠിച്ച കു കൂട്ടുകാരികളെയൊക്കെ കാണാറുണ്ട് ആ ആ
ആ
അത് നമുക്കൊരു ആകാംക്ഷയ അവരെ കാണുമ്പോ ഉള്ള ആ ഒരു എന്തോ കേക്ക്ന്ന് കേട്ടില്ല
ഇപ്പോ ഞങ്ങൾ കൂടെ പഠിച്ചവരൊക്കെ ഒരു ദിവസ പ്പോ നമ്മള് പോകു മക്കക്കൊക്കെ ഓണത്തിനൊക്കെ സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങളൊരു ദിവസൊക്കെ അങ്ങനെ എല്ലാവരും എവിടെയെങ്കിലും ഒക്കെന്ന് കൂടിട്ട് ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും ഒന്ന് കാണാം കൊറച്ച് സംസാരി അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മള് കാണാറുണ്ട് നമുക്കത് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ കൊറേ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ന ഒരുമിച്ച് പഠിച്ച അവരെ നമ്മൾ അവരുടെ മക്കൾ നമ്മളെ മക്കളെ അപ്പൊ അവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കളി നമ്മളെ മക്കക്ക് അവരെ മക്കളൊക്കെ ആണോ നമ്മളെ ഉ മാരുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കാണ്ട് സുഹൃത്തുക്കളെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട്പ്പൊ അവർക്കൊ രു രസായിരിക്കും നമുക്ക്ന്നന്നെ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ടെൻഷനും നമുക്ക്ണ്ടാവില്ല നമുക്ക് ഒരു ഒരു ദും ഉണ്ടാവില്ല അവരുടെ ഇടയി എത്തിയാൽ നമു സന്തോഷം നമ്മള് പഴ ഓർമകളൊക്കെ തിരിച്ച കിട്ടിയ ഒരു ഇതാവും
ആണാണ് ശരിയ പിന്നെ നമ്മള് എവിടെങ്കിലും പോകുമ്പോഴായിരിക്കും ഇവരെ അപ്പ്ര
ആ
അപ്രതീക്ഷിതമായിട്ടേ ഇവരെ കാണുന്നത് അന്നേരം തന്നെ നമുക്ക് എന്ത് സന്തോഷമാ അന്നേരം നമ്മള് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങ പറയുകയും അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അത് പറയുകയൊക്കെ ചെയ്യും അതൊക്കെ ഒരു നിനക്ക ഇതുവാ ജോലി അങ്ങനെയൊക്കെ ചോദിക്ക അല്ലെ ഉം
അതെ നമ്മളപ്പോ കുറച്ചൊരു സമയമാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെിലും മ്പോൾ നമുക്ക് പറയാനൊരുപാട് കാര്യങ്ങുണ്ടാവും അവരോട് കൊറേ നമ്മള് അത്രയും കഴിഞ്ഞിട്ട് കാണുമ്പോ നമുക്ക് അതിന് സന്തോഷം വെറുതെ ആയില്ലേ അതേപോലെ തന്നെ നമ്മള് എന്താ നമുക്കിനി തെറ്റായ വഴിയിലൂടെ ആണെങ്കിൽ നമ്മള് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരാളോട് ചോദിക്കാാന് നമുക്ക്ൊരു ചോദിക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിലും നല്ലതാണ് നമുൊ ഒരുഹ എന്താ പറയാ നമ്മള് എന്തെങ്കിലും ക്കെ നമ്മള് ചെയ്യുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് നമുക്കൊരുബുദ്ധിമുട്ട് തീരുമാനമെടുക്കാൻ ബുദ്ധി മുട്ടുണ്ടങ്കിൽ നമുക്കൊരു നല്ല സൗ
ഗ്
അവരോട് പങ്കുവെത്ത് അവരുടെ ഒരു ഇതുംകൂടി നമുക്ക് അറിയാം ഇത് എന്തൊരു കാര്യത്തിലും അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നല്ലതാണ്
ആ ആ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്ടാ പത്താം ക്ലാസ് ലെ അപ്പ ആ ഗ്രൂപ്പിനകത്ത് കൊറേ പേരുണ്ട് കുറെ പേരുണ്ട് അപ്പം നമ്മള് നമ്മള് എന്തേലും മെസ്സേജ് ഇടുവാന്ന അവർക്ക് ക്കൊരു ബുദ്ധിമുട്ടാ അവർക്ക് സമയമില്ല അപ്പം ആ നമ്മളിപ്പം വേറെയാൾ നമ്മുടെ സ്വം കൂടെ പഠിച്ച നല്ലൊരു ക്കൊരു നമ്മടെ സ്വന്തംകൂടെ പഠിച്ചനല്ലൊരു കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് ഇടാമെങ്കിൽ അവര് തിരിച്ച് പ്രതികരിക്കാം അ നമ്മൾ നമുക്കുമൊരു സന്തോഷം അപ്പൊ അടുത്ത മെസ്സേജ് നമ്മൾ വിടും ല്ലോ പിന്നെ എന്തേലുണ്ടെ പറയാനും ഒക്കെ നല്ലൊരു ചിലവർക്ക് നമ്മളോടൊരു ഒരിതാ കാരണം അവർക്ക് ജോലിയുണ്ട് നമ്മുക്ക് ജോലിയില്ല ആ അങ്ങനെ ഒക്കെ ഉള്ള ഒരു മനോഭാവം അതെ
പക്ഷെ നമ്മള് ഒന്ന് നമ്മളെ ഒരു ഹായിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര് ഉണ്ട്
അതെ
നമ്മളോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്ന അതു പക്ഷെ ജോലിയാണ് ണ്ടാവും ചിലപ്പോ അവർക്ക് പക്ഷെ അവരുടെ ജോലിന്റെ ഇടക്ക് നമ്മളോട് സംസാരിക്കാതെ സമയം കണ്ടെത്തുന്ന ഒരാളും നമുക്കുണ്ട്
അതെ അതെ അതെ നമ്മളും പക്ഷെ വീട്ടല് പല
അതെ
നമ്മള് പക്ഷെ വീട്ടിലെ പല ജോലികൾ വിട്ടിട്ടായിരിക്കും നമ്മളൊരു കൂട്ടുകാരിയോട് സംസാരിക്കാനായിട്ട് പോവുന്നത് പക്ഷെ അവര് നമ്മ
അതായത് നമ്മുക്ക് സൗഹൃദത്തിന് പറഞ്ഞ പ്രായംമൊന്നുല്ലലോ
അതെ പ്രായൊന്നുല്ല
അതെ അതെ
വ്ടെയാണെങ്കിലും നമുക്ക് വിളിക്കാം സംസാരിക്കാം അതേപോലെ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് കുറെ മുന്നേ ഇപ്പോ ചേച്ചി പറഞ്ഞ പത്താം ക്ലാസ്സിലുള്ള കൂട്ടുകാര്യേള് അതേപോലെക്കെ ഏയില് ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ ഇപ്പോഴുണ്ട് അപ്പൊ നമുക്ക് പ്രായം അതൊരു പ്രശ്നല്ല
അതെ അതെ സത്യം
പിന്നെ വേറെന്താ കട്ട ഫോണ് വരുന്ന കേട്ടോ എന്ന ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ ആഹ ശരി ശരിയടാ ശരി
ആ